ഹലോ കേക്കുന്നില്ലേ?
എന്തൊക്കന് ശേഷം സു
ആഹ് സുഖാണ്. ഇങ്ങ സുഖാണോ?
ആഹ് സുഖാണ്.
ആ ഞാൻ ചായ പിടിച്ചു. ആഹ് കോളേജ് വിട്ട് വന്നപ്പോ അങ്ങനെ ചായ പടുച്ച
ആഹ് കൊളേജ് പോലാണോ പഠിക്കാണ്
ആഹ പൊറത്ത് പഠിക്ക അപ്പൊ ഇന്ന് ഒപ്പം പഠിക്കണ ഫ്രണ്ട് എക്സാമിന് റിസൾട്ട് വന്നപ്പോ ഒപ്പം പഠിക്കുന്ന കുട്ടി പാസ്സായി റിസൾട്ട് വന്നിരുന്നു. അപ്പൊന്ന അവരുടെ വക ട്രീറ്റ് ചെയ്യുന്നു.
അത് ശെരി പ്രീറ്റേക്കും വേണോ.
ആഹ് അപ്പൊ കോളേജ് വിട്ട വന്നപ്പോ അവര് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ പാസ്സായിന്ന് പറഞ്ഞപ്പ ഇപ്പ എനിക്ക് ചായയും ബോണ്ടയും പഴംപൊരി മേടിച്ചന്നു.
ഓ
ആ ഇങ്ങള് ചാ വിടിച്ചാ
ഇല്ല എനിക്ക് ചൂട് വെച്ചോലോ.
ആ എന്തേ വഴകി?
എക്ക്ീട് പറഞ്ഞാല് കുറേ ദസംശേഷം ഇന്ന് കുറച്ചൊന്നും ഉറങ്ങ
ആഹ ആഹ് ആപ്പ എണീക്കാൻ വഴിക്കില്ലേ
ല്ലാ ഉറങ്ങിയത കുറച്ച് ലൈറ്റ് ആട്ടാണ് അപ്പൊ പിന്നെ കൊറച്ചൊന്ന് ഉറങ്ങി ഇറങ്ങ കട്ടിട്ട് വന്ന് കഴിച്ചു
ക്കണ അപ്പൊ
എങ്ങനെ വീട്ടില് ഞാന്ും ഉമ്മ ഹസ്ബൻറിന്റെ അനിയനെ അനിയന്റെ വയസ്സ് പിന്നെേൊരുരാണെി കല്യാണം കഴി കത്ടങ്ങ
ആഹ അപ്പൊ കുട്ടികൾ ഇപ്പ ആരുില്ലാത്ത ഇ സ്കൂൾക്ക് പറഞ്ഞു വിടേണ്ട ആവശ്യ ഇല്ലല്ലേ
ആഹ കുട്ടികളുണ്ട് എനിക്ക് രണ്ട് കുട്ടികളണ്ട് ഓ ആഹ ഒരു മോള് പത്ത മോള് സ്കൂള് പോന്നി മറ്റേ മോള് ഒരു വയസ്സ്
ആഹ അപ്പത്തിന് എണിച്ചിട്ടുണ്ടാവൂല്ലേ ഞാൻ വിചാരിച്ചില്ലേ ഉറങ്ങി പറഞ്ഞപ്പ ഇപ്പ എണിച്ചിട്ടുള്ളത് അപ്പ കുട്ട മറ്റള ആരുണ്ടില്ല എന്ന് വിചാു
അല്ലല്ല ഉറങ്ങി എണീറ്റ്് ഞാൻ ചോറ് കഴിച്ച അപ്പോള് വന്ന് ഓള് മേൽ കറ്റ് വന്ന അപ്പം ഒളക്ക് ചോറ് വമായിരിക്ക കൊടുത്ത് ബൂസ ആായിരുന്നു അപ്പൊ അതിന് ഇരുവൊന്നുമല്ലഓൊ പുറത്തൊന്ന് വാങ്ങിയതാ
ആ മജ്ബൂസിലെ
ആ ചെറിയ മോളും കഴിച്ച് കുറച്ച് ഉം ആ അതെ അതെ
പറഞ്ഞിങ്ങനെ കേൾക്കാം
ഇറച്ചി ചോറില്ലേ
ആ ആ
ആ അതന്നെ അതിന് വേറൊരു പേര് മജ്ബൂസ്‌ അത്രേ ഉള്ളൂ
ആ മോള് എത്രല്ലാ പഠിക്കണേ
ഒള് രണ്ടാം ക്ലാസില്
രണ്ടാം ക്ലാസില് ആ ചെറിയ കുട്ടിയോളാണല്ലേ.
ഉം അതെ മനെ കുറച്ച് ദിവസ
വെക്കേഷനില്ല് ആ
എ എടുക്കാ പോയിന്ന്
നമ്മള് വയനാട് പോയി റിസോർട്ടിൽ നിന്ന് ഉ
ആ
പോയി അവിടെന്നന്നെ
ആ പുറത്തന്ന് ആ എനിട് എങ്ങനെ ഇണ്ടായിന്ന് പോയിട്ട്
ഓഫ് അടിപൊളിയല്ലേ നമ്മള് ലേഡീസ് ഒൺലി
ആ അപ്പൊ ഇങ്ങ ലേഡീസ് ഒൺലി പറയുമ്പോ ഫ്രണ്ട്സാണോ. കസിൻസ് അയച്ച് ആ അപ്പൊ എങ്ങനെ വണ്ടിയൊക്കെ ആാരോ ഓടിച്ച്
ഏയ് നമ്മള് ബസ്സില പോയത്
ബസ്സില അപ്പൊ ഇങ്ങ ഇന്താണ് സോളോ സ്രേഡിയഴസ് ട്രിപ്പ് അങ്ങനാണോ
അല്ലാ നീ ന ഞാന് എറെ രണ്ട് ഒരുരിത്താത്ത രണ്ട അനീത്തി മൂന്ന അ നീത്തി കളെ പിന്നെ എന്ത് കസിൻസ് ആയിട്ടുള്ള പിന്നെ നാലാള്
ആ
ഞങ്ങളെല്ലാരും കൂടെ ഞങ്ങളെല്ലാരും കൂടെ ഇവിടെമ്മ ഞങ്ങള വീട്ട നിന്ന് ടൗൺിലൈക്ക് ഓ ടൗടി. അവിടുന്ന് പിന്നെ വയനാട്ടിലേക്ക് ബസ് ത്തിന് പോയി. എന്നിട്ട് മു മുട്ടിലിറങ്ങി മുട്ടന്ന് നടന്നിട്ട് പോണമെങ്കിൽ നടന്നിട്ട് പോകാം. നമ്മള് കുറേ ആൾക്കാരു നമ്മ നടന്ന പോ പ്രശ്നമല്ലെങ്കിൽ ഓട്ടോ പോണങ്ക ബസ് ഉണ്ട് അങ്ങോട്ടേക്ക്
ആഹ്.
ബസ് ഇറങ്ങി പിന്നും കു
ആഹ് അങ്ങനെ പോയില്ലേ അവ വീട്ടന്നൊക്കെ എങ്ങനത്തേെ സമ്മവക്കും പോവാനൊക്കെ
ആദ്യം ഭയങ്കര സ്ട്രിക്ട് ആയിരുന്നു. എവിടെയും വിടൂല നമ്മളെങ്ങോട്ട് പുറത്ത് വിടൂല ബസ്. കേയറില്ല ഒന്നുമല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആസ്പത്രിപ്പളറയില്ലേ നമ്മളെല്ലാം പറയേണ്ടേ കെട്ടയന്മാർക്കന്നെ അങ്ങനത്തെ പ്രശ്നൊന്നുമില്ല അവര് പറയാ ആരൊക്കെ ഉള്ളത് ന്ന് അറിയണം. അത്രമാത്രം ഞങ്ങള് കുടുംബാണെന്ന് പറഞ്ഞാൽ വള്ള. ഉം ഇങ്ങള് എവിടെ പോല എത്ര ദൂരം പോലും. തിരിച്ച് ഇങ്ങോട്ട് വരും എന്നുളള അറിയമ പറേ.
ആ അതുകൊണ്ട് അങ്ങോട്ട് പോയില്ലേ ആഹ്.
എണാവളും പോയിണ്ട് ഞങ്ങള് മാത്രമായിട്ടാണ്.
എറണാകുളം പോയി ആ അവിടെ എവിടക്ക് പോയി.
എറണാകുളം നമ്മളു ലുലു മാള്. പിന്നെ ഫോർട്ട് കൊച്ചി അങ്ങനെ തുടങ്ങി. കുറച്ച് സ്ഥലങ്ങളിൽ പോയി കറങ്ങി.
ആഹ് അപ്പല്ലേ പോകുമ്പോ ഇങ്ങ ഇപ്പോ ഇ ഫോർട്ട് കൊച്ചിക്ക്ൊക്ക എങ്ങനെ ബസ് സിന പോയത്.
അല്ല അവിടെ ഞങ്ങക്കൊരു കുടുംബ ഉണ്ടേ.
ആഹ് ആഹ്.
അപ്പൊ നമ്മളെ അവരേതന്ന് പറഞ്ഞാല് ഈ എറണാകുളം ടൗണിൽ തന്നെയാണ് അപ്പം. അവിടുന്ന് ഞങ്ങൾ ഏത് ഭാഗ അത്തേക്ക് പോന്നെങ്കിലും അധികം ദൂരെ ഇല്ല. അതുകൊണ്ട്. വിടെ വണ്ടി ഇണ്ട്. അപ്പൊ അവര് വണ്ടിും നമ്മള് തെരും അപ്പൊ തിരിച്ച് വരുന്നെ നമ്മള് അങ്ങനെയങ്ങ് പോരും ഓട്ടോലൊക്കെ ആയിട്ട് അല്ല ബസ്സിന് തിരിച്ച് പോരൂന്ന് മസന ആഹ് മസന ഗുടിയല്ല
മ മൈസൂ അപ്പ എങ്ങ അതും ഫ്രണ്ട്സിനൊപ്പാ പോയത്
ഫ്രെണ്ട്സ് അല്ല കസിൻസെന്നെ ഫ്രണ്ട്സ് സിന്റെ കൂടെ നമ്മള് എവിടെയും പോവൂല്ല അതും സമ്മതിക്കൂല്ല ഹസ്ബൻഡ് ആഹ് ഞ ഞങ്ങളെ വീട്ടില് കൂടുതൽ പെൺകുട്ടികളാണേ
ആഹ്
അപ്പൊ എനിക്ക് ഒരു എട്ടത്തിയുണ്ട് മൂന് അനീയത്തിയാളും ഉണ്ട് ഞങ്ങൾ തന്നെയ ആയി അഞ്ചാള്
ആഹ് നിങ്ങള് തന്നെയാണ് പോവലല്ലേ
നമ്മള് തെന്നെ എല്ലാരെയും വിളിക്കും എല്ലാരും ഓക്കെയണോ ആ ഓക്കെയാണ് എന്നാല് പിന്നെന്ന് വെച്ചാല് നമ്മളെന്താ ക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കും
ആഹ് ആഹ്
അധികം പൈസ ചോദിക്കുമ്പോ ഹസ്ബൻഡ് ചിലപ്പോം വിട്ടിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടേ ആ അത്ര പൈസക്കന്നെ പോണ്ട വീട്ടിലിരുന്ന് എന്നാ പറയൂല്ലേ ആദ്യഒക്കെ നമ്മള് ഇങ്ങനെ വിചാരിക്കും ആഹ് കെട്ടിയെൻമാർ അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോവും നമ്മള് വെയിറ്റ് ചെയ്തിരിക്കും ഇത് എവിടെ നമ്മള് കാത്തിര്ന്ന് ഭർത്താവല്ലാതെ പിന്നെപ്പിന്നെ നമ്മളെന്നെ വിചാരിച്ചു ഏറ്റവും ബെറ്റർ ഇങ്ങനെ പോകുന്നല്ലേ എന്ത ഇപ്പം നമുക്കർക്കും അറിയത്തൊന്നുമില്ല പസ് പസ്റ്റ് പസ്റ്റ് ഒക്കെ പോവുബെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നിനു ഫസ്റ്റ്പിന്നെ ലോങ്ങായി എന്നുംപോയില്ല കോഴിക്കോട് പോയിട്ടി വരും ബീച്ചില് പോവും കോഴി കോട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ട് വരും മാളുകളില് അങ്ങനെയൊക്കെ പോയിട്ട് വരും പിന്നെ പിന്നെ ചെറങ്ങനെ ചെറങ്ങനെ പടികള് കേറി കേറി വന്നേ
ആഹ് ഒന്ന് ശീലാ ഒ തൊടക്കം കിട്ടി കിയമത്ത് ഇന്ന് പിന്നെ കൊഴപ്പില്ല അപ്പൊ പിന്നെ ഒരുക്ക് ഒരു വിടാനും കൊഴപ്പില്ല ആ
ഫോൺ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ എവിടെയെങ്കില എത്തിയാ നമ്മള സ്ഥലത്തെത്തി ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ട്ടോ കാര്യങ്ങള എന്തെ ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കും
ആഹ
പക്ഷെങ്കില വേറെന്നുല്ല നമ്മ തിരിച്ചവിടെ വീ ട്ടില്എത്തുന്നത് വരെ അവർക്ക് സമാധാനം ഉണ്ടാവൂില്ല അത് രാത്രി ഒരു മണിയായിരുന്നാലും വെയിറ്റ് ചെയ്യും കോളിന് വേണ്ടിട്ട് വീട്ട എത്തി ന്നുള്ളത് പറയണം
ആഹ ആ ഗൾഫിലാണോ അവര്
അല്ലല്ല ആള് നാട്ടിൽ തന്നെയാണ് പ പക്ഷെ നമ്മളെ അടുത്തല്ല വേറെ സ്ഥലത്ത് മാറി നിക്കും മാറിയിട്ട് അവിടെയണ്ഷോപ്പ് കാര്യങ്ങളൊക്ക ആയിട്ടുള്ള ആഹ അപ്പൊ അങ്ങനെയ അവിടെള്ളത് ഇവരെ തിരക്കിആ ഇവരെ ഇവര്നമ്മെ കൊണ്ട്പോകുംഇവര് നമ്മ അങ്ങനെ ചെയ്യുംങ്ങനചെയ്യുന്നല് നമ്മള ഇവിടെ അസ്ഥക്കൂട ആയിട്ട് ഇരിക്കേല്‌
അപ്പ അവർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോളൊന്നും പോവലില്ല ങ്ങള്പ്ലാൻ്ചെയ്ത് അങ്ങോട്ട് പോകണം എന്നൊന്നും പറയിലില്ല
അതൊക്കെ എപ്പളങ്കിലും
ആഹ
ആ അത് പിന്നെന്ന് വെച്ചാല് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേ ഇവിടത്തെ ഉമ്മ അ അങ്ങനെ എന്താ പറയാ കിട്ട കൂടെ പോകുമ്പോം ആഹ് ഞാന ഇപ്പം എന്നെ കുറിച്ചിട്ട് ആ് ഒളയും കൊണ്ട് പോയിള്ള പൈസ പോയ നയിക്കുന്ന പൈസ ഫൾ അങ്ങനെ തീർക്കുംങ്ങനെ തീർക്കും അത് ചെയ്യുന്ന അങ്ങനരു സംസാരം ആഹ അപ്പന്ത നമ്മളായിട്ട് എന്തിനാ വെറതെ പറ്റൂല്ലെങ്കി വേണ്ട നമ്മള് പോയിക്കൊടു ആദ്യൊക്കെ പേദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ആഹ എന്റെ വീട്ടിൽപ്പ പ്രശ്നല്ല
ആഹ എന്തൊക്കെയ നോക്കണ അല്ലേ കല്യാണം കഴിഞ്ഞാല്
നമ്മള് തമ്മില് ഒരന്താ പറയാ
ആഹ
അങ്ങോട്ടും ഇങ്ങട്ടും മനസിലാക്കുന്ന ആൾക്കാറാണെങ്കിൽ ഒരു പ്രശ്നുല്ല ഒരു പ്രശ്നവില്ല
ഉ ഞങ്ങളൊക്കെനിത് കഴിക്കാനിള്ളല്ലേ ഞങ്ങൾക്ക് ഇങ്ങനണ്ടാവേ നമുക്ക് ഇങ്ങനൊന്നും പറ്റില്ല ഞമ്മക്ക് അങ്ങട്ട് പോണം ഇങ്ങട്ട് പോണം നല്ല അമ്മായിമാരൊക്കെ കിട്ടണം ഇപ്പഴത്തെ ആൾക്കാാര് പിന്നെയും കുറച്ചൊക്കെ ഒരു
ആഹ് ഇപ്പൊ പ്രശനില്ലണ്ട ഇപ്പോഴത്തെ ക ആൾക്കാരും കൂടുതലും എന്താ പറയാ നല്ല രീതിക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് ബിഹേവ് ചെയ്യ്ന്ന ആൾക്കാരാ പക്ഷെ എല്ലാരും ഒന്നും അങ്ങനായില്ലെങ്കിലും പിന്ന നമ്മളായിട്ട് ആാക്കിയെടുക്കണം നമ്മള് സ്വഭാവം വെച്ചിട്ടില്ലേ ഞം ഇപ്പൊ പറയൂലേ ഞാനങ്ങനെ ആകൂല്ല ഞൻ പക്ഷ നമ്മള് ഒരിക്കലും അങ്ങന പറയരുത് ഇപ്പ എന്റെ അന ക ത്തിമാരൊക്കെ പറയും എനിക്ക് അങ്ങനെ വേണം എനിക്ക് ഇങ്ങനെ വേണം അങ്ങനത്തെ കെട്ടിയോനേവണം ഇങ്ങനത്തെ കിട്ട കന വേണം എന്റെ അമ്മായിമ്മങ്ങനാണ് ണം ഞാനി ങ്ങന ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂല്ല ഞാനങ്ങെങ്നെ നിക്കൂന്ന പറയൂ നഞമ്മള് പറയുമ്പോ അങ്ങനെ പറയര് ഒരി ക്കലോ
ആഹ
നമ്മള അങ്ങനെ കൂടുതല അങ്ങനെ ചെയ്യണോ അങ്ങന പറയരുത് പടച്ചോന് എന്തായാലും നമുക്ക് ഒരാളെ എഴ്തി വെച്ചിട്ടുണ്ടാവും അത് ഇങ്ങന വട്ടം കറങ്ങയിട്ട് നമ്മള തലേതന്നെ വന്ന് വീയേയും ചെയ്യും പിന്നെ അതില് കൊറെ അങ്ങനെ പറഞ്ഞ നല്ലത് കിട്ടാൻ വേണ്ടി നമ്മള് ദുആ ചെയ്യാ
അതെ അത്രളളു
നല്ല പാർട്ട്നർ കിട്ടാൻ വേണ്ടി നല്ല കുടുംബം കിട്ടാൻ വേണ്ടി നമ്മള് ദുഅ ചെയ്യ കൂടുതൽ വറെന്താ വേണ്ടിയ നമ്മള് ഒരേ കാര്യം കൊറേ പ്രാവശ്യം ഒരാളൊട് പറഞ്ഞാൽ കേൾക്കുലല്ലോ
ആ കേക്കും പിന്നെ നമ്മള് മാറ്റി എടുക്കണല്ലേ
ആ നമ്മള് നമ്മെ സ്വഭാവം വെച്ചിട്ട് നല്ല രീതിക്ക്ണ് നമ്മളിപ്പോ ഭയങ്കര ഇപ്പൊ ഒര് നമ്മളോട് കാണിക്കുമ്പോ നമ്മള് തിരിച്ചും കാണിക്കുന്നുണ്ടെൽ നമ്മൾ രും തമ്മിൽെ എന്താ വി ത്യാസ ല്ല ത് ഒരുപോലെ ആയിപ്പോവില്ലേ അങ്ങനെ നമ്മള് ചിന്തിക്കാണ്ട് ഒരു നമ്മളെ സ്വഭാവത്തില് നമ്മളെ സ്നേഹത്തില് നമ്മളെ അവള് ഇതിലുണ്ടല്ലോ കയറിംഗ് കാര്യങ്ങളിലൊക്കെ മാറി വരൂല്ലേ മാറി ചിന്തിക്കൂല്ലേ ആ ഇവൾ നല്ലതാണ്. പിന്നെന്ന് വെച്ചാല് ഒരെ മോനെ നമ്മള് കെട്ടി ഒൽ വിചാരിക്കും ഇവരേ കൊണ്ട് പോ എന്നുള്ള ചിന്തയൊക്കെ ച്ചെലേറ്റേളേ മനസ്സിലുണ്ടാകുന്നത്
ആ. ആ
നമ്മള അപ്പാട് ഇവരെ മോനും കൊണ്ടപ്പാടങ്ങ് കടന്ന് കളയോ
ആ ആ അ അതെ റീൽസിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യല്ലോ ഒരൊരുത്തർ ഇങ്ങന കല്യാണം കഴിഞ്ഞൊ ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യും അപ്പൊ ഉമമാർക്ക് ഇഷ്ടപ്പെടൂില്ല ചിലവർ ഇങ്ങനെൊക്ക ആാവും അപ്പൊ അങ്ങനൊക്കെ കാണുമ്പോ തോന്നിയ അങ്ങനെയൊക്കെ നമുക്ക് കിട്ട നല്ല ആൾക്കാരൊക്കെ കിട്ടണം
ഹിഹിഹി അതിന് നല്ലത് കിട്ടാൻ വേണ്ടി ദുഅ ചെയ്യ
ഉ ആ ആ ആ ആ് ഓക്കെ ശരി